ആ കേക്കണില്ലിയെ
ആഹ് കേക്ക്ണ്ട് കേക്ക്
ആ പിന്നെ എന്തൊക്കെ നല്ല ചർച്ചൊക്കെ നടക്കുന്നുണ്ടല്ലോ ഗ്രൂപ്
ആഹ് അതെ ട്രിപ്പ് പോണക്കെല്ലേ
ആഹ്
ഉം എന്താ പോ എന്താ എന്താന്ന് ഒറപ്പായിട്ടില്ല ചോദിക്കണം അങ്ങനെ
എന്തായാലും ചോദിച്ച് നോക്ക് എല്ലാരു കൂടി ഇണ്ടെങ്കിലല്ലേ രസം
ആഹ് അത് ശരിയാണ് അത് അങ്ങനെ ഒക്കെ പോവുള്ളൂ അതെ ഇങ്ങള് ഒണ്ടോ എന്നിട്ട്
ഞാൻ വരണോ വിചാരിക്കുന്നുണ്ട് ഒരു ദെവസ ത്തിനല്ലേ രാവിലെ പുലർച്ചെ പോയിട്ട് വ്യത്യാസം വരിയാ അങ്ങനെല്ലേ അപ്പൊ പിന്നെ-
യാ
ആഹ് മക്കള് ചെറുതിനെ കൊണ്ട്‌ വരണം ആഹ് ബാക്കിയുള്ളോരോന്നും ഇനിയിപ്പോ വിളിച്ചാലും വരില്ല
ഇല്ലലേ എന്റെ രണ്ടും ചെറുതാണെ ഇല്ലലേ അപ്പൊ ഇനിന്റെ രണ്ട് ചെറുതാണ് ഇപ്പൊ ഇയിൻ്റെ രണ്ട് ഇനിപ്പോ രണ്ട് എല്ലാരും കൂടെ ആവുമ്പോ ഇനീയിപ്പം കഴിയോ എന്താന്നു അറിയൂല
എഏ
ഉം ഉം ഉം ഉം അതുപോലെ ഇണ്ടാവും ചെറിയ മക്കളൊക്കെ ആവുമ്പളെ ഓല് ഇണ്ടാവുമ്പളൊക്കെ നടക്കുള്ളു ഒറ്റക്ക് ഒക്കെ ആവുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ എന്താ അറിയൂല ആഗ്രഹയുണ്ട്
വരാ നോക്ക് ക്ക് എന്തായാലും വരാൻ നോക്ക് നമ്മക്ക് ഒരു ദിവസത്തിനല്ലേ വല്ല്യ വിഷയൊന്നും വരില്ല
അതെ അങ്ങനെ കണ്ടുമുട്ടുമ്പ എല്ലാരും ഇതുണ്ടാവില്ലേ
ഇപ്പ എല്ലാരും എല്ലാരും വിധ ഇങ്ങനെ ഒരാ വേണെ വേണ്ടെ വെച്ചിട്ട് രണ്ട് മൂന്നാൾണ്ട് ഇയും വേറെ രണ്ടാളും കൂടി ഇണ്ടല്ലോ
ആഹ അതെ ഹ് ഹ് അതെ അതെ ഇത് ബസ്സില് ആവൂല്ലേ
യാ ഇതില് ട്രാവലറില്
ആ ട്രാവലറാണ്ല്ലേ
ആ ട്രാവലർറണ ഒരു ഇരുവത് ആള് കൊള്ള്ന്ന നമ്മള് അത്ര പേര്ല്ലേ ഉള്ളൂ ഇപ്പ കുട്ടിയാൾ ഇണ്ടെങ്കിലും ശരി ചെറിയ മക്കളൊക്കെ ആണെങ്കിലും ശരി അത് മതി
ആഹ മതിയാവുലേ മ്
അങ്ങനെ അങ്ങനെ പോവന്നല്ലെ വിചാരിക്ക്ണത് രാവില്ത്തെ ഫുഡ് ഒക്കെ കൊണ്ട് പറയ്ന്നത് രാവിലത്തെ ഫുഡ് കൊണ്ടെവരാ ബാക്കി നമ്മക്ക് എവ്ട്ന്ന് പെറ്ത്ത്ന്ന് കഴിക്കാം
ആഹ് ആഹ് അങ്ങനെ ജെയുംലെ കൊണ്ടയിട്ട് കാരിയല്ല ഭക്ഷണം കേടരെല്ലോ
ആഹ രാവിലത്തെ അയിൻ മാത്രമേ കൊണ്ടെവാൻ പറ്റുള്ളൂ ബാക്ക ബക്കിലൊന്നൊക്ക് പിന്നെനമ്ക്ക് എന്തായാലും പുറ്ത്ത്ന്ന് കഴിക്കേട്യരും
അതിൻ്റപണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്ക്ണ്ട് അപ്പൊ ആ ആള് ആൾ ആൾ കുഇണ്ടാവുമ്പോ അതിനനുസരിച്ച് വല്ലാണ്ടന്നും ആവുല്ലല്ലോ പൈസൊന്നും
ഒട്മലന്നണിയിൽ കേറിയിട്ടില്ലഞ ഉറപ്പാവട്ടെ എന്നിട്ട് കേറയ്ച്ച ടി ഗ്രൂപ്പിൽ വല്ലാണ്ട്ന്ന് വന്നില്ല മ് മ്
ഗ്രൂപ്പിൽവായോ
ആ ആഹ് നോക്കട്ടെ ഗ്രുപ്പിൽആ അതെ ചർച്ച ചെയ്യല്ലല്ലേ
ആചർച്ച ചെയ്യാലോ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ ഇതിനെ കണക്ക് അന്സരിച്ച് അല്ലെ നമുക്ക് പറ്റുള്ളൂ
ആഹ അതെ
ഒന്ന് നമ്മുക്ക് ചെറുതായിട്ടൊന്ന് കൂടണംന്ന് പറയണ്ട് നമക്ക് എല്ലാക്കു ഒന്ന് കൂടിയിട്ട് അടുത്ത് എവിടെങ്കിലും ഒന്ന് കൂടിട്ട് തിനെ കുറിച്ച്ക്കെ ഇത് ഒരാൾ വരുമ്പോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒരാള് വരൂല എല്ലാരും കൂടി ഒരുമിച്ച് കിട്ട്ണ്ണ്ണ്ടോ ആ
പല ടൈമിൽ ഓരോര്
ആഹ് ഓരോരുത്തർക്ക്ഒഴിവ്ള്ള അപ്പൊ എല്ലാർക്കും കൂടി ഒയിവുള്ള ഒരു സമയം ഉണ്ടാവുല്ലല്ലോ അപ്പൊ ഒരാള് എന്തേലു പറഞ്ഞ മറുപടി പിന്നെ പി
ഹ് ഹ്ഹ്ഹ അശരിയ ഹെ ഇങ്ങനെ ആണ്
ആഹ അങ്ങനെ ആകുമ്പോയെ അപ്പൊ നമ്മുക്ക് പിന്നെ ചെറുതായിട്ട് ഇവിടെ അടുത്തെ എവിടെങ്കിലും ഒന്ന് കൂടി റ്റ് നമ്മുക്ക് ആഹ് ആഹ് ആൻക്കപ്പം സെറ്റ് ആക്കാന്ന് വിചാരിക്കണ്ട്
ആഹ് ആഹ്
എന്തക്കാ അൻ സമ്മയ്ക്കായിട്ടാണോ അതോ കു
അല്ല ഇനിക്ക് ആഹ് മക്കളുണ്ടായ പ്പേ ഓലെ കൊണ്ട്പ്പ എന്താ ചെയ്യാ അങ്ങനെ ഒരു ഇതാണ് എല്ലാർക്കും പ്രശ്നോന്നുല്ല ഓൾക്ക് സമ്മതം കി ടൈമിലോ മക്കള കാര്യാണ് ണ്ടാക്ക ഉം അതാണ് ഇള്ളത് ഓല്ത ഓലപ്പന്താ ചെയ്യാന്ന് ആക്കി പോവാൻ പറ്റൂല ഇവിടെ ചെറിയതായതോണ്ട് അപ്പൊ എന്തായാല് കൊണ്ടുവരുമ്പാണം അപ്പൊ കൊണ്ടുവരുമ്പോ എന്താ ആവുകാന്ന് അറിയൂല്ല ഹ്ഹ്
പോരെ എല്ലാരടുത്തുന്ന് ഇപെ കുട്ടിയൾ വലിയ കുട്ടിയാളയെരെന്നു ഇപ്പോ കൊണ്ടന്നു വരുല്ല കുട്ടിയാളെനും വരാൻ സമ്മയിക്കുല്ല
ആഹ അതെ
പിന്നെ അവരിക്ക് ബോറടിക്കുവേ ഞമ്മടെ കൂടൊക്ക വന്നാ അവർക്ക് ബോറടിക്കും വല്യവ്
അതാണ് ഓല് കിട്ടില്ല കൊറച്ചയിഞ്ഞാ അത് കിട്ടും ട്ടൂലെ ഇപ്പൊക്കെ ചെറിയ മക്കളായോണ്ടാണ് അതെ
ആ അപ്പൊ പിന്നെ എല്ലാരും ആഹ് എല്ലാര്ത്തും കു കുട്ടികള് ഇണ്ടാവില്ല അപ്പൊ ഇയ്യ് എന്തായാലും കൊണ്ട്രാ അന്റെ രണ്ട് കുട്ടിയളല്ലേ ഒള്ളൂ
ആ അതെ ഇൻശാ അള്ളാ നോക്ക കൂടിയ കാ രസാണല്ലോങ്ങനെ ങ്ങനെ വിചാരിക്ക്‌ണ്ട് താല്പര്യണ്ട് ഉം
അങ്ങനെ എല്ലാരാണ്ട് നമുക്ക് സെറ്റാക്കാ ഒരാള് ഒരാള് ഒഴുവായാ അതൊരു എടങ്ങെറന്നല്ലേ പിന്നെ ഇപ്പോ ഞമ്മള് ടൂറ് പോയ ഫോട്ടോക്ക കാണുമ്പഴേക്കാരം വെഷ്മാവാ എല്ലാര്ക്കും
ആഹ് അതെ പോവേനി തോന്നും പിന്നെ
ആ പിന്നീട് പോവേരുന്നു തോന്നും അപ്പ പിന്നെ അത്ര വല്യ ദൂരൊന്നുല്ലല്ലോ അട്ത്ത്ക്കല്ലേ മ്മള് പോണത് എല്ലാരു ഒന്ന് കൂടാന്ന് മാത്രം
ആ അതെ അതെ നോക്ക ഇൻഷാ അള്ളാ
ആഹ് പറ്റ്ണ പോലെ മാക്സിമം ശ്രമിക്ക് ന്നട്ട് പിന്നെ അറീക്ക്‌ട്ട ഗ്രൂപ്പില് അറീക്ക്
ആ ഗ്രൂപ്പില് വര്ന്റ്ഞ്ട്ടോ ന്നാ പിന്നെ അങ്ങനെ ആക്കാ മക്കളീം കൊണ്ട പോര ന്നാ പിന്നെ ഇവടെ ആക്കി പോയാലൊരു ടെൻഷനാണ് കൊർച്ചൊക്കെ
സമാധാനം ഉണ്ടാവൂ ലാ എന്തായി വികൃതിയായ പൊർത്തു ആ പ്രശ്നല്ല അവടെ ഇരിക്കു
ആ അതെ ചെർതായ അമ്മക്കുന്നന്നെര്
ആ ആണുങ്ങള് ഇണ്ടായാലും കാര്യല്ല അപ്പൊ അവര് ഞമ്മ ഞമ്മക്കൊരു സമാധാന
അല്ലേ ഓര്ക്ക് പിന്ന കടേ പോവാള്ളോണ്ടേ വീട്ടില് ഇണ്ടാവില്ല പിന്ന തറവാട്ടിലാക്കി പോണം അതൊക്കൊരു ബുദ്ധിമുട്ടാണ്
ആ അതന്നെ
അപ്പൊ പിന്നെ അതിലേറ ഞമ്മക്ക് കൊണ്ടന്ന ഓൽക്ക്‌ എൻജോയയ്യാ
കുട്ടിയളായിറ്റ് പോരാൻ നോക്ക് പിന്നെ ചോയ്ച്ചോക്ക് സമ്മതകുറവൊന്നുല്ലല്ലോ അപ്പ പിന്നെ വേറെ വിഷയൊന്നുല്ല പിന്നെപ്പോ തല്ലേ
ഏ
പിന്നെ പിന്നെ ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെതെ എല്ലാരു ഒർ പിറ്റേന്റെഷം തീര്മാനിക്കാച്ച്ട്ടാണ്
ആ അതായിരിക്കും ആഹ് അധിക ഒന്നും വരൂലല്ലോ
ഇല്ല ല്ല വല്ല്യ എമൗണ്ട് ഒന്നും വരില്ല ചെ
പിള്ളേര്ണ്ടാവുമ്പോ നമുക്ക് കൂടോ എങ്ങനെ ഇപ്പോ
ആ അതൊന്നുല്ല മക്കള്പ്പ എല്ലാരട്ത്തും മക്കള് ഇണ്ടാവുലല്ലോ
ആ ആഹ് പിന്നെ തോനൊന്നും വാണന്നില്ലല്ലോ സീറ്റൊക്കെ കൊർച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ല ലെ അപ്പം കൊർ വല്ല്യ എമൗണ്ട് ഒന്നും വര്ല്ണ്ടാവുല ലെ
ക്കെ എന്നൊ പ്പൊ താക്കിക്ക്‌ണതേ ഇഞ്ഞിപ്പം അയില് കൊറയോ കൂടോ ന്നാലും വല്ല്യ ചെ ഏഹ് വ്യത്യാസം ഒന്നും ഉണ്ടാവൂല വല്ല്യ എമൗണ്ട് ഒന്നും വര്ല്ല എന്തായാലും
ഇല്ല ലെ ഉം
അപ്പൊ ആള് ആള് ആ ആള്ണ്ടാവുമ്പോ ഇത്രെ ആളുണ്ടാവുമ്പോ പിന്നെ നമുക്ക് അത്ര വല്യ എമൗണ്ട് ഒന്നും വ എന്നാല് നമ്മളൊരു എമൗണ്ട് കണ ക്കാക്കണോ ഏറോന്നൊന്നും അറീലല്ലോ എവ് എവിടെങ്കിലു നമ്മക്ക് ആ അപ്പൊ പിന്നെ ബാക്കി ഇണ്ടെങ്കി നമ്മക്ക് ആഹ് ബാക്കി ഇണ്ടെങ്കി നമുക്ക്‌ എല്ലാർക്കു ഷെയറേയ്തെടുക്കും ചെയ്യാലോ
ആ അതെ അതെ ആ അതെ അതെ ചെയ്യാമ്മക്ക് ഉം
എന്തേലും തീര്മാൻച്ചോ ഇഞ് മാറ്റൊന്നും വേണ്ട ഇന്നെ ഏൽപ്പിച്ചിക്ക്‌ണ് അന്നെ അന്നെ സമയിപ്പി ഞാൻ നിന്നെ ഏല്പിച്ച്
ഏഹ് ആയിശരി അതാപ്പ വിളിച്ചല്ലേ? ഉം അയ്ശരി
ഇത് ഇങ്ങനെ ഗ്രൂപ്പിലും വരണില്ല്യാ
ആഹ് ഞാന് പോവുന്നത് ഉറപ്പാത്തോണ്ട ആയിൽ എന്താ വന്ന് പറയാ വിചാരിച്ചിട്ടേ അല്ലാതെ വരാതെ നിക്ന്നത് അപ്പൊ അല്ല ഇങ്ങനെ മെസ്സേജ് ഒരുപാട് വന്ന്നിക്കണ്ട് അപ്പൊ ഏതാ കേൾക്കണ്ടേന്ന് അറിയൂല്ല അപ്പൊ ഞാൻ അയക്ക് വല്ലാതെ വരാതെ അങ്ങനെ നിന്നത
ആഹ് അപ്പൊ എന്നോട് പറയാ ഇയ ഇങ്ങൾ രണ്ടാളും നല്ല കമ്പനിയല്ലേ അപ്പൊ പിന്നെ ഈ ഒന്ന് വിളിച്ച് സംസാരി സതൃം പറഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കൂന്ന് പറഞ്ഞിട്ടേ ആഹ് അതാ ഞാൻവിളിച്ച് നോക്കിയത്
എന്തോന്നുണ്ട് അതന്നേ ങ്ങനെ മനസ്സിലുണ്ട് ഇങ്ങളെ മെസ്സേജുകള് കൊറേ രണ്ട്
ആഹ് ആഹ്. അപ്പ ഇനി എന്തായാലും നമുക്ക് അന്റെ കാര്യം ഞാൻ ഇനി ഓക്കെ പറയൂട്ടൊ
ആഹ് ഇന്നങ്ങനെ പറഞ്ഞോളി എന്നാഞ്ഞിപ്പൊ ആ ഇങ്ങളെ വിളിച്ചപ്പൊ ഒന്നുകൂടെയൊരു താല്പര്യമിങ്ങനെ വന്ന്.
ആഹ് ഞമ്മള് അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ശ്രദ്ധിക്കാതാവുമ്പഴേ ഗ്രൂപ്പില് എടക്കൊക്കെ ഒന്ന് വന്ന് ഞമ്മക്കൊരു ഒന്നുംകൂടി ഒരു ഉ ഷാറ്ണ്ടാവും.
ആഹ് ലെ അവര് ഇങ്ങനേയിട്ടാണെ, എന്താന്ന് ഒര് ഒറപ്പ് പറയാതെപ്പൊ അയില് ഇങ്ങനെ എന്താ പറയണേ വിചാരിച്ച്ട്ടേ. ആഹ് അപ്പൊ പിന്നെ ഞാനൈ നല്ലാതെ ഞാൻ ഓരോട് പർഞ്ഞ്‌ ഗ്രൂപ്പിലിങ്ങനെ വര്ന്ന്ണ്ട് എന്താ പറേണ്ടേന്ന് അറിണില്ല അപ്പ ഞാ അയിക്ക് പോയിട്ടില്ലാന്നങ്ങ് പറഞ്ഞക്ക.
ആഹ് ഇന്നെന്തായാലും ഇന്ന് സംസാരിച്ച് ഒറപ്പിച്ചിട്ട് ഇയ്യെന്നെ മെസേജ് അയക്ക് ഞാന് പറയാ അ യിന് പൊറമേ ഇയ്യോന്ന് മെസ്സേജ് ഇട് ട്ടാ ആഹ് ഗ്രൂപ്പില് ആഹ് അത്പിന്നെ ഇനി വേറെ രണ്ടാളും കൂടിണ്ട് സെറ്റാക്കാന് ഇന്നിപ്പെഞ്ഞി ഇത് കഴിഞ്ഞി ട്ട് വേണം അവർക്കൊന്ന് വിളിക്കാന് ആഹ് ആഹ് ഇന്ന് സെ റ്റാക്കി നാളൊന്നു തീരുമാനാക്കണേ.
ഉം ആഹ് അതെ നീട്ടി കൊണ്ടോണെക്കാട്ടിം നല്ലെ പെട്ടന്നാവല്ലേ.
ആഹ് പെട്ടെന്ന് ഇത്പ്പങ്ങനെ നമ്മള്ങ്ങനെ ആലോ ഇങ്ങനെട്ടിണ്ടെങ്കി ഒന്നും നടക്കൂല. തീര്മാൻച്ച പെട്ടെന്ന് പോണോം പിന്നെ അത് പി ആഹ് അങ്ങൻ തന്നെ അങ്ങൻ തന്നെ കൂട്ടാ പിന്നെള്ളെ കുട്ട്യാളെ സ്കൂള് ഞമ്മക്ക് ഈ പേരും പറഞ് മൊട്ക്കാൻ പറ്റൂല്ലല്ലോ.
ആഹ് അതെ സ്കൂൾ ആനോട്ടൂലല്ലോ നമ്മ ടൂറ് കറന്നിട്ടെ
ആ അതന്നെ അപ്പൊ എന്താലും ഒരു ദിവസ ആ കാരണം പിന്നെ ഇപ്പോ ലീവിന് ഓണപ്പൂട്ടിനൊന്നും കാത്തിക്കേണ്ട ആവശ്യോന്നുല്ല. അപ്പൊ രണ്ടു ദിവസം ശനി ഞായരും അവധില്ലേപ്പോ ആഹ് കൊറെ അങ്ങോട്ട് പോയില്ലേ പിന്നെ അങ്ങനെ ആകുമ്പോ ഓരോര് രോരുത്തരു ഒഴിവാവും.
ആഹ് അതെ ഓണപ്പുട്ടൊക്കെ ആഗസ്റ്റില് അങ്ങനൊക്കെല്ലേ വരുള്ളൂ? അപ്പൊ ഒ ഒന്ന് രണ്ട് മാസം പിടിക്കും ആ അറുമൂന്ന് പേരും പ്പങ്ങനേ എല്ല വാരുംഏകദേശ കണക് പ്പൊന്ന് സെറ്റായിണല്ലോ.
ഇപ്പൊ ഏകദേശം എല്ലാരും ഒരു മൂന്നാളൊഴുവാക്കി എല്ലാരും സെ തായതാണ് ഇപ്പ ഇനി ന്റെ കാര്യോ ശരിയായി ഇനിയിപ്പോ രണ്ടാളും കൂടിയള്ളൂ. അവരും കൂടി സെറ്റ ആയൽ പിന്നെ നമ്മക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാല്ലോ?
ആഹ് അതെ അതെ.
ആഹ്
അപ്പൊ പിന്നെ നമക്ക് അങ്ങനെ ആക്കേണ്ടി വരും ആ അതെ അങ്ങനെ ചെയ്യം.
ഇ ഗൂപ്പിൽ സാരിക്ക്ട്ടാ
ആഹ് ഞാൻ ഗ്രൂപ്പിൽ വന്നോണ്ട് ട്ടോ നിങ്ങൾ പറഞ്ഞോണ്ട് ഇപ്പ നീക്കിടെ വരാ. നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോല്ലേ നമുക്ക് വരാനൊരു ര്ത് കിട്ടുള്ളൂ ഉം. ആതെരങ്ങെ മുടോഫയക്കഴിമ്പോ ചെയ്യേണ്ടേ അറിയാതിങ്ങനേ ആഹ് അപ്പ ഇനിയിപ്പൊ അങ്ങനെ ആക്കേണ്ടി വരുമ്മം. ഉം ഓലെ സമ്മതൊക്കെ ഉണ്ടേ ഇനിപ്പ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതി ള്ളൊതോണ്ടാണ് പ്രശ്നോ മക്കളെ കൊണ്ടുവന്ന എന്താവുകന്നുള്ളൊരിതേ?
ആ എന്ന എന്തായാലും ഞാൻ എന്റെ കാര്യം ക്കെ ക്കെപറ ഞാൻ ഇനി മറ്റവർക്ക് രണ്ടാൾക്കൊന്ന് വിളിക്കട്ടെട്ടാ ഏഹ് ഇനിയിപ്പോ അവ കൊറങ്ങണേന്റെ മുന്നേ ഞാനൊന്ന് വിക്കട്ടെ
ആഹ് ഓക്കെ ആ ഓക്കേ ഓക്കെ.
ഗ്രൂപ്പില് വയേട്ടാ
ആഹ് ഓക്കെ.